എന്താർഥാനം
നല്ല വർത്തനം
എവിടെ മളയരി ഉയരല്ല ഞഅങ്ങനെ അടിച്ചണൂര് അന്തുല്ല
ഒരു ഇവരല്ലല്ലോ രവില പോയതാണല്ലോ
ആര് പിന്നാലക്കി വെക്കണ ചുറ്റില്ല കൊറെേ ആള ഇന്നാലെ വെയക്കണണ്ടണ്ട് ചോറകയ്ച്ചോ
പറയൻ തുടങ്ങിട്ട്
ചോറയിച്ചോ
ചോറൊക്കെ വെിച്ചാണ ഒമ്പത കടന്നണ ഇവിടെ
ന്ത്പ്പന്ന
നാർത്തെ എവിടെ അത് ക ഈ നമ്മുക്ക് മുറി ഉണ്ടാവുമ്പളെ കായൽ ഒളുത്തുറില്ലേ അങ്ങനെ ആഹ അങ്ങനെ അയിക്കണ ഇപ്പൊ കട നടക്കാൻ വെജ
ചോറ കയിച്ചോ ആഹ അതന്നെ
ചോറ കഴിഞ്ഞ് കിടന്നോ
ആഹ് ബലക്കെ കാച്ച ചോറ്തിന്നു
അ ഇപ്പ ചോറ്ഴച്ചക്കന്ന് വെച്ചോന്നിട്ട്
ചോറപ്പ വെച്ച് വേയിച്ചു വേയ്ച്ച ടത്തീല്ലേ?
ആഹ
ചോറ് കുറവുണ്ടില്ലേ സപ്പ ലേശം ഒരു നുള്ള് ഒരുനഴിയരിട കുറവ് അപ്പൊ ചോറ് കൊടുക്കാനെ
കുക്കറില് വെക്കുമ്പോ എത്ര വിസൽ അടിച്ചുങ്ങള്
ഞാൻ അറ്റ വിഴസില്
ഒറ്റ വിസില് അത് റേഷൻ പീടിക അരിയാണെങ്കിൽ
അല്ല ഞാന് ഡബിൾ മട്ടെവാങ്ങല് ആ ചോത്ത കളറിൽ.
ഇമ്മന്നിട്ട് അയിന് ഒറ്റ വിസിലോണ്ട് വേവോ?
ആഹ ഉണ്ടരി ഉണ്ട ഉണ്ട ഉണ്ട വറ്റ ആ
അമ്മേ അപ്പത് നല്ല വേഗിള്ള അരിയല്ലേ?
അത് കുക്കറിൽ വേകും അടുപ്പത്തെ ആക്കാര അങ്ങനെ ച ഇതായി കിടക്ക. കുക്കറില് ഒറ്റ വിസില് അടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കണം.
ആഹ അത് പിന്നെ എറച്ചി കൊട്ടി കൂറ്റിയതാ?
ആഹ എന്നിട്ട് പിന്നെ വെള്ളം പാർന്നിട്ട് ഇളക്കിയിട്ടുണ്ട് ഊറ്റും ഈ കൊട്ടിക്ക്.
എല്ലാരും പറയനേക്ക കുക്കർ ചച്ച ഇഷ്ടമല്ല കുക്കറില് ചോറ്.
ചോറ് ചിക്കൻ അ ഏ അ ലജ്ജ പറ്റി വെച്ചിട്ടുണ്ടാവൂല അല്ലേ?
ഉം പക്ഷെ ശരിക്കക്ക് അടുപ്പത്ത് കിടന്ന് വേകുമ്പോള്ള രസം ഒന്നും ഇപ്പൊ കൂക്കറിൽ കിട്ടൂലല്ലോ.
ആ തോന്നപ്പ അങ്ങനെ ചെയ്ലേക്കാണി മടി അല്ലേ? ഒയിവുല്ലാ ടൈപ്പിങ്ങും അതി പിന്നെ എന്തൊക്കെയാ വേറെ വർത്താനങ്ങള്.
വേറെത്ത അങ്ങനെ പോണ് ന്നിട്ട് സാധനൊക്കെ വാങ്ങി പോന്ന എല്ലാം കിട്ടിയോ?
എന്താ പറയതാ മൂവായിരത്തി അറനൂറ് രൂപ ഇരുപത്തഞ്ച് കിലോ അരി. പിന്നപ്പ എന്താ?
സാജി തെ വിളിച്ചണത് അതോ
ഏ സാജിതൊന്നല്ല അതൊക്കെ ഇവിടക്കെ പോയ ആൾക്കാരാ. പിന്നെ
സാജി വിളിച്ചീനി ഇൻക്ക് കൊറെ വർത്താനൊക്കെ പറഞ്ഞു അയിന്റടില് വെച്ചു.
എന്തെ പറഞ്ഞത്.
ഏ പോണ വർത്താനോ പറഞ്ഞു പിന്നെ കൊറെ വർത്ത ത്താനം പറഞ്ഞു പ്പോ എന്താ അവിടെ പോ ഞാൻ ചോദിച്ച രണ്ടര കൊല്ലായി. മറ്റ ഒരു ബന്തംല്ലേന് ചോയിച്ചു നിങ്ങൾതമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലെ ഒരു ബന്ധംയിലെനിചോയിച്ച്. ആയില്
ഇജ്ജ് പിന്നെ ചോയിച്ചാതക്കോ അപ്പളോ?
അയില് അതല്ല രണ്ടര ഇ അതാദ്യം ചോദിച്ചിട്ടില്ല ആദ്യം ഞാൻ വിളി വിളിച്ചല്ലില്ലേ പറയലല്ലേ ഈ രണ്ടര കൊല്ലായിറ്റ്ങ്ങള്. ആഹ് വിളിച്ചലൊന്നും ഇല്ലേന്നൊക്കെ ചോദിച്ചു. അയില് പറഞ്ഞു ഇല്ല ആ വിളിചലൊന്നും ഇങ്ങോട്ട് വിളിച്ചണം ഇങ്ങോട് പറഞ്ഞ ഇജ്ജ് ഇങ്ങട്ടന്നെ വരുന്നേച്ചാ അന്നേ ഞാ വിളിച്ചോള്ളൂ. പറഞക്ക്ണ് ഇപ്പോ ഞാൻ അങ്ങട്ട് വിളിച്ചലാണ് ന്നൊക്കെപറഞ്ഞു. ഏ അപ്പൊ ഈ രണ്ടര കൊല്ലായിട്ട് കുട്ടിയാളെ കണ്ടിട്ടു ല്ലേ ഒന്നും ഇല്ലേ ചോയ്ച്ചു അപ്പൊ ഇന്നോട് പറഞ്ഞു. ആഹ് ഞാന അങ്ങട് പോയിനി നിക്ക്ണോ ട്ത്ത്ക്ക് പോയിനി അവിടെ അഞ്ചിസം നിന്നു. എന്നൊക്കെ പറഞ്ഞു ഇന്നോട് ആ ഒരു നൃത്തം തന്നെ പിന്നെ ഒരു ഒന്നും ഇല്ലന്നൊക്കെ പറഞ്ഞു. പിന്നെ വരലും പോവ ലൊന്നുല്ല വിളിച്ചുല്ല ന്നൊക്കെ പറഞ്ഞു ഇങ്ങള ഒരീസം വിളിച്ചിനി നന്നൊക്കെ പറഞ്ഞു ന്നോട് വിളിപ്പിച്ചീനി ഉങ്ങളെ കൊണ്ട് വിളിപ്പിച്ചീനി പറ ഞ്ഞു.
പുതിയാപ്ലക്കല്ലേ?
ആ
അതോള് ഞങ്ങളെ കോർത്തു ഇതാക്കിക്ക ഏത് കോൺഫറൻസ് കൊള്
ആ കോൺഫറൻസ് കോള് ഇട്ടിനി പറഞ്ഞു
ആഹ എന്നിട്ട് പുതിയപ്പളക്ക് പറഞ് മനസ്സിലാക്കി കൊടുക്കാനേ അതിന് അങ്ങനെ മനസ്സിലാകൊന്നില്ല.
ന്നട്ട് എത്ത ഇങ്ങളോട് അന്ന് പറഞ്ഞത് മൂപ്പര്?
ഓളഞ്ഞ്എന്താ ശെരിയാകൂല. ഓള സ്വഭാവങ്ങനേണ് ഓള് നേരാവൂല ഇങ്ങളൊക്കെ ഇപ്പ എന്താ ഓളെ തെറ്റിപ്പിരിയാത്തത് ന്നറിയില്ല വല്ലഓളെ തോ നൊന്നും ആൾക്കാര് അടുക്കൂല എന്നൊക്കെ പറ
തന്നെ
ഉംഞാൻ പിന്നാണ്ട് ഒഴിവായി ഇ ഇന്ന ഈ പരിപാടിക്ക് കിട്ടൂലാന്ന് ജുബി ജുമൈലത്ത് പറഞ്ഞു
ആ ആ ജുമൈൽത്തിന്ന കമ്പനിയാണല്ലേ
ഉം
ആദ്യ ആരാ കമ്പനിആയത്
ജുമൈലത്ത അ ഈ ഇൻഡസ്ഫിയർ ഇതില്ലേ ആ അയിൽ ഇങ്ങനെതായാത
ആ
ഓളുണ്ടായില്
ആ എല്ലാത്തും ഉണ്ട്ല്ലേ
ഉം
ഏ പിന്നെ നിങ്ങളെ ത്താ ചോറുന്നെ മാങ്ങന്നേ
മാങ്ങ കഴഞ്ഞിക്കുണു ഞ്ഞ് നാളെ കൊണ്ടരണം
ഏ പിന്നത്ത തിന്ന്ണ് പ്പോ
അതെ സാധനം വാങ്ങിയപ്പോ എന്താ അ യോഗട്ട്
ആ അല്ല രസാ
ആഹാ അപ്പത് ഓല് സാൻത്ത്ന് പോയ ഓൽക്ക് വാണ്ടൊക്കെ കൊറച്ചാണ്ട് വാര്യടയ്ക്ക്.
ഉം സൂപ്പർ മാർക്കറ്റ്ന്നൈകാരം സാധനം വാങ്ങല്ലേ?
ആ ഹ് ആഹ് മൂത്താപ്പാന്റെ മകന്റെ വ് കടന്നേണ് അപ്പപിന്നെ
ആ അവ്ടെ അടു അങ്ങാടി തന്നേക്കും
ത്ത് പോയി അപ്പപിന്നെ ഇപോരൊക്കെ ജിമ്മിന് പോണല്ലേ മധുരും ഇതൊന്നും ഐസ്ക്രീമൊന്നും പറ്റൂല്ല. അപ്പ അതയ്ക്കാണ്ട് അപ്പത് ഓരോന്ന് തിന്ന്ക്ക്ണോല് അപ്പൊ ഓളിന്റെ കയ്യില് കൊട്ന്നെരാ തിന്ന് അപ്പ കുത്തിര്ന്ന് ത്‌ന്നാണേ അപ്പാന കയ്യിന്നങ്ങനെ നക്കിയതാ
ഉം ഉം
ഇച്ചങ്ങൻത്തൊന്നും ഇഷ്ടല്ല ഉം
ആഹാ ഇങ്ങക്ക് കൊറേ മധ് രം കുത്തിക്കൽക്കിയെ
ഇച്ച് നല്ല മധുരം തിന്നണം
ഉം ഇച്ചും അങ്ങൻത്തന്നെണ് പശെ ഇപ്പം ഞാകൊറെ മാറ്റിക്ക്ണ്
ഉം മോളറിയാ വേഗം പോകാന്ന്
ആ അതന്നെ മധുരം തിന്നാല്ല കൊഴപ്പം അതന്നെ ഞമ്മളെ തൊള്ളക്ക് രസാണ് പഷെ ഞമ്മളെ ലിവറും ഇതൊക്കെ അടിച്ചു പോവും മധുരം
ആല്ലേ അതന്നെ എന്തപ്പ ബെയിക്ക്ണെന്നൊന്നും ആർക്കൊരു പുട്ത്തൊല്ല
ആർക്കൊരു പുട് സെര്യാണ്ങ്ങള് പർഞ്ഞെ ആർക്കറിയാ എന്തൊക്കെ പോയിക്ക്ണേ
ത്തോ കൊ ത്തും എല്ലാതുണ്ട്
അതങ്ങനെ പോണണ്ട് പോണോട്ത്തോളം പോവാ ന്ക്കുമ്പോന്ക്കും അത്രൊള്ളു
രേണുസുധിനേ ഇജറിയോ? രേണുസുധി എന്താ അസു സു എന്താലേ
ഏഹ് അത് പിന്നെ ഓള് കല്പ്പിച്ചൂട്ടി കാട്ടിയതാ ഓക്ക്പ്പോ അന്നേ അന്നറിയാണെങ്കി ഓളന്ന് ചികിത്സിക്കാതെ ന്താ പൈസണ്ടാക്കാ നട്ന്ന്ട്ടല്ലേ അന്ന്
പൈസണ്ടാക്കാ നട്ന്ന്ട്ടല്ലേ വേദനല്ലേ ഓള്പ്പം പൈസണ്ടാട്ടെര്തി കാത്ത്ന്നക്കാത്രേ
ആ അതന്നെയറ്‌ഞ്ഞേ അങ്ങനെക്കെ ആരെങ്കിലു ചെയ്യോ? ഇത്ങ്ങനെ മൂത്ത് മൂത്ത് വെരല്ലേ
എന്തായാലും വല്ലാത്തൊരു സങ്കടാലെ ആ കുട്ടിയളെ കാണുമ്പളേല്ലേ രണ്ടുല്ലാത്ത തായില്ലേ
അയിന്‌പൈന് കാൻസറാറ്ഞ്ഞാല് എപ്പളാ വെരാന്നറീല പടച്ചോം കാക്കട്ടെല്ലാരിം
അള്ളാ പെട്ടെന്നാണിപ്പന്റെ മരോളമ്മന്റെ
അതന്നാ പറഞ്ഞേ മ് എഹ് അതൊക്കെ ചൊഗ്ഗ്നും ചേൽക്കും നടന്നാൾക്കാരെ പെട്ടെന്നാണ്ട് പോകറിമ്പളേ
ഓടി കളിച്ച് ഞ്ഞമ്മളമാതിരി ഒരു ഓക്ക് ഷുഗറോ പ്ലെഷറോ കുന്തോ ഒന്നുല്ലാത്തൊരു മെൻസത്തിയാ
അതന്നെയാ പറ്ഞ്ഞത് ഇമ്മേ പട്ച്ചോം കാക്കട്ടെതാലും എല്ലാരിം
ആഹ പടച്ചോം കാക്കട്ടെ അള്ളാ ഇക്ക്പ്പം സെയ്ടും പള്ളന്റുള്ളൊക്കെ വെര്ത്താവുമ്പയേ ഒക്കെ പേടിയാപ്പോറിയാ എന്താലെ ആർ
ഉം ഒക്കാലോയ്ച്ചാല്
ഇമ്
പിന്നെപ്പക്ക് കണക്കാക്കി ഞ്ഞമ്മളനുഭവി
അങ്ങന അനുഭവിച്ചന്നെന്റെ ഇജ്പ്പേ രാവിലെ സുഭയ്ക്കന്റെ ചോറും, കൂട്ടാനും, ഞാന്പ്പേ ഇന്ന്പ്പൻക്കേക്കണോ? ഇന്ന പത്തിരിക്കാണോള് പര്ത്തി ട്ട് ഫ്രിഡ്ജിലെക്കെട്ടെര്തി പിന്നെ വള്ളം തെളക്കാന്നേരത്താട്ട് മാങ്ങിയച്ചും ചെയ്
ഹി ഹി ഹി നേരം വെളത്തിട്ടെങ്ങാ നോക്കാ
എന്നാ കെട്ടി പറഞ്ഞന്തിന് പിന്നെ മോൾവിളിച്ചാലും ഇതിനൊന്നും പറ്റൂല.
ആഹ്
വെള്ളം തെളക്കാനായിതിങ്ങനെ പൊടി ഇടവാണ്ട
അതെന്താ അല്ല അത്പ്പ ഇപ്പൊ നമ്മുക്കൊരു പണിയായിട്ടു ഇപ്പൊ ഒരു തോന്നും ഇപ്പൊ അപ്പ ആക്കി വെച്ചരോയിവാണവടെ.
ഏ ഒക്കെ കണക്കന്നെ എതെന്താന്നോ കറിയൊ ക്കലും ഇത് ചൂടലും ഒക്കെ ആവുമ്പളേ പാടണ്ടാ
ഞാന് പത്തിരി ചുടുമ്പോ ആദ്യം ആഹ് ആദ്യം പൊടിവാ
എന്നിട്ട് പിന്നെ പത്തിരി ഇങ്ങനെ ആകട വാണ്ടരിക്ക് വേഗം കൊടുക്കാലോ.
ആഹ് അങ്ങനത്തന്നാട്ടെ ചാറാടെ തൂവിച്ചട ക്കുന്നാ പിന്നെ പത്തിരി ഇങ്ങനെ പെരത്താ ചൂടാ പെരത്താ ചൂടാ. ഇതിപ്പെടുത്താത്തപ്പോഴും ഒരുവാണി ഇപ്പോഴും ഒരുവാണി ആകെപ്പാടൊരു വണി
അതാണ് ഇപ്പം മടീക്കുണു നേരം നല്ല വെളുത്താലുള്ളനീച്ചാ തോന്നു. ആറ് മണി
അഹ് അല്ലെങ്കിലും അങ്ങനെത്തന്നെയാ.
ഉം.
നാലല് സുഖഭയ്ക്കൊക്കെനീ അല്ലെങ്കിൽ ആ നേരത്ത് സുഖല്ല ഉറക്കാണല്ലോ.
ഒറക്കാണ് അതന്നെ.
എണീച്ചാൻ തോന്നൂല അപ്പൊ ചേയ്ത്താന്റെ പണിയണ് വറ
ജ്ജ് നേരായോ?
ഉം രണ്ടിസായി ഇപ്പൊണ്ടോട്ടില്ല.
ഹ് ഹ് ഹ് അല്ലെ എന്താ പറയാ പോ ഇതിങ്ങനെ ഫോണ്മ്മേ കളിച്ചിട്ടാണ് പ്രശ്നേ.
ആഹ് അതാണെ.
അത് നമ്മുക്ക് ഒയിവാക്കാൻ പറ്റൊ?
ആയിന് നടക്കണ കാര്യോന്നല്ലല്ലോ?
ആഹ് ഹോ അയ്യോ എന്തേല്ച്ചാ പറയാ പറയാണെ പറഞ്ഞോട്ടെക്ക് ഞാ മുണ്ടാനിക്കലാ
അങ്ങട്ട് ഏ അങ്ങിട്ട് പറയരുത് എന്ന് പിന്നെ എന്താന്നോ?
ഒന്നും മുണ്ടൂല ആ അതോണ്ടിങ്ങനെ സമാധാനത്തിൽ പോണ്ടുട്ടിക്കോളി.
അതന്നെ.
പറഞ്ഞാ പിന്നൊരു ‌ കച്ചറ അവസാനി
കച്ചറ അവസാനിച്ചൂല.
അത് തുടരും പിന്നെ കഥ.
ആഹ്. കുട്ടി ഒറങ്ങി ആ വേലൊക്കെ പോയിപ്പൊ കെടക്കാന്
ആഹ്.
വേറെന്താ മറ്റേ ആൾക്കാരൊക്കെ വിളിചീന്നില്ലേ? പർഞ്ഞു.
മ്ഹ്
ഉം
എല്ലാവരും വിൾച്ചൂണ്ട് ഏതായാലും ഇപ്പ ന്താവണാവോ.
നല്ല ഇജ്ജ് പേടിച്ചിട്ടായിരിക്കണെ ന്തേലും പറഞ്ഞ് തരും ന്നാലും അതല്ല. ഉം.
അയിന് ന്നാലും പരിയില് ഒരാളില്ല അത് ഇങ്ങനെയാണ് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ.
ആഹ്!
പിന്നേ, വേറെന്തൊക്കെ? ന്നാ ശരി, ഞാൻ വിൾച്ചട്ടോ.
ആഹ്, ആയിക്കോട്ടെ സരി. ഉം